ഹലോ കേക്കാവോ
കേൾക്കാം
എന്ത് ചെയ്യുവാ
ഞാനിവിടെ ബിസ്കറ്റ് ഒക്കെ കഴിക്കുവായിരിന്നു.
ആ എന്ത് ബിസ്കറ്റ്.
ഡാർക്ക് ഫാന്റസി.
അ ഡാർക്ക് ഫാന്റസി. അ നല്ല ബിസ്കറ്റാ എന്താ-
നിനക്ക് ഡാർക്ക് ഫാന്റസി ഇഷ്ടാണോന്ന്.
അ ഇഷ്ടാണ് ഇഷ്ടാണ് എനിക്ക് ബിസ്കറ്റുകളില് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാർക്ക്‌ ഫന്റാസിയ.
അ ആ
അതിനാത്താവുമ്പ ചോക്ലേറ്റ് അകത്ത് ചോക്ലേറ്റും ടേസ്റ്റും നല്ലതാ. ഞാൻ കൊറു ഞാൻ കൂടുതലും ചോക്ലേറ്റ് കഴിക്കും അപ്പൊ അതുകൊണ്ട് ഡാർക്ക് ഫാന്റസി എനിക്കിഷ്ടവാ
ഓറിയോയും നല്ലതാണ് പക്ഷെ ഓറിയോയൊന്നും അങ്ങനെ അധികം കഴിക്കരുതന്നെക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ഒരു ബിസ്ക്കറ്റ് രണ്ട് ബിസ്കറ്റ് ഒക്കെ കഴിക്കാം പക്ഷെ നമ്മൾക്കിപ്പ കടേന്ന് ഓറിയൊക്കെ വാങ്ങുവാണെങ്കിൽ അന്ന് തന്നെ തീർക്കത്തില്ലേ.
ആ തന്നെ ഓറി ഞാനും അത് ഒരു ന്യൂസിൽ ഇങ്ങനെ കണ്ടായിരുന്നു ഒരു അതു ഓറിയോ കൂടുതൽ കഴിക്കാൻ പാടില്ല അതിനകത്ത്ടങ്ങിയിരിക്കുന്ന കണ്ടന്സ് എന്തുവാ അത്ര നല്ലതല്ലാന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കുന്നില്ല അത് നല്ലതല്ലാന്ന് ഞാനും കണ്ട്.
ആ പക്ഷേ ഞാൻ ഓറിയോ വെച്ചന്നാള് ഓറിയോ കേക്കും അതും ഇതൊക്കെ ഉണ്ടാക്കേം ചെയ്തായിരുന്നു. കൂടുതല് ഓറിയോ അങ്ങനെ ഉപയോഗിച്ചൂടാന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം
ആ ഞാൻ കൂടുതൽ പേരും ഇപ്പോ ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒറിയോനാകത്തു അത് മാ ത്രല്ലല്ലോ യൂസ് ചെയ്യുന്നത്.
ഉം പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ ഓറിയോ ഡാർക്ക്‌ ഫാന്റസി ഒക്കെയാണ് ഇഷ്ടം. ഇപ്പൊ നമ്മട കസിൻ ഒരു കൊച്ചുണ്ട് അവൾ ക്കാണെങ്കിലും എപ്പഴും ഡാർക്ക് ഫാൻറസിസ് സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകുന്നതിനും ഡാർക്ക് ഫാന്റസി വെറുതെ ഇരിക്കുമ്പോഴും ഡാർക്ക് ഫ ഫാന്റസി അതാണ് അവൾക്കിഷ്ടം.
ആ പിള്ളേര് കൂടുതലും ഡാർക്ക് ഫാാന്റസിയാണ് തിന്നുന്നത് അത് എന്തുവാ കഴിച്ച് കഴിച്ച് പിള്ളേര് മിക്കോള്ളോരും അത് തന്നെ എപ്പോഴും വേടിക്കാൻ നോക്കും. അതേപോലെ ഇപ്പം എന്താ ഡാർക്ക് ഫാന്റസി ഓറിയോ അതേപോലെ എനിക്ക് ആ മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് അതൊക്കെ ഇഷ്ടവാ.
ആ ചോക്ലേറ്റ് വരുന്നത് ഇപ്പൊ പിന്നെ ഫ്രൂട്ട്സും നട്ട്സ് ഒക്കെ വരുന്നാ മറ്റേ മദർ എന്തോ മദർകുക്ക് അങ്ങനെ കൊറെേ ഉണ്ടല്ലോ മോംസ് മാജിക്- ക്ക് അതുപോലെ നട്സും അതുപോലെ ഫ്രൂട്ടസ് നട്ട്സ് ഒക്കെ വരുന്ന ബിസ്ക്കറ്റുകള് പിന്നെ കുറെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ബിസ്ക്കറ്റ് പിന്നെ ബട്ടർ മറ്റ് മാൽ- ക്കിസ്റ്റ് അത് എനിക്ക് ഇഷ്ട്ടേ അല്ല.
മാൽക്കിസ്റ്റിന്റെ ഒരു പരസ്യം ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അത് കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നുള്ള അതിനകത്ത് കണ്ടൻസ് ഒന്നും കഴിക്കുന്നതിന് നല്ലതല്ലാ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു.
മാൽക്കീസ്റ്റ് അല്ലെങ്കിലും എനിക്കിഷ്ടപല്ല അതിലാ ആ ഓറഞ്ച് മറ്റേ ചീസ് തിന്റെ ഫ്ലേവർ ആണെങ്കിലും ചോക്ലേറ്റിന്റെ ആണെങ്കിലും എനിക് ക്കത് കഴിക്കുമ്പോ ഒരുമാ
പക്ഷെ എനിക്ക് മൽക്കേസി ഇഷ്ടമാണ്
ആണോ അതെങ്ങനെ അതെങ്ങനെ ഇഷ്ടപ്പെടുന്ന് അതിന്റെ ഫ്ലേവർ ഒന്നും ഒരു രസവു ഇല്ല
അത് പക്ഷെ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെട്ടായിരുന്നു ആഹ് ചീസ് അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പം കഴിക്കാറില്ല കാരണം ഞാനങ്ങനെ ഒരു ഇത് കണ്ടതിന് ശേഷം അങ്ങനെ ഇതൊന്നും കഴിക്കാറില്ല പിന്നെ ഇപ്പഴാണെങ്കിൽ വിവിധ തരം ബിസ് ബിസ്കറ്റ് ഉണ്ട് ഇതേപോലെ നട്ട്സ് ചോക്ലേറ്റ് പലതരത്തിലുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ പണ്ടത്തെ ബിസ്ക്കറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാരുടെയും ഫേവറേറ്റ് ആയിരുന്നു പാർലേജി
അതെ പാർലേജിയൊക്കെ നമ്മള് കുഞ്ഞില മുതലേ അതാ കുഞ്ഞില മുതലേ നമ്മൾ കഴിക്കുന്നല്ലേ ല്ലേ അതിപ്പം പ പിന്നെ ഇപ്പൊ കൂടുതലും അത് പട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇപ്പൊ ഇപ്പ അതിന് തന്നെ അങ്ങനെ ഒരു പേരല്ലേ കൊടുത്തേക്കുന്നത്
തന്നെ അതേപോലെ പാർലേച്ചി അതെ പാർലേച്ചി മുന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും വേറെ മാറ്റങ്ങളൊന്നും അവര് വരുത്താനും ശ്രമിച്ചിട്ടില്ല പാർലേച്ചിയുടെ കാര്യത്തില്
അത് അത് അങ്ങനെ തന്നെയാണ് നല്ലത് പണ്ട് നമ്മള് ചായയുടെ കൂടെ ആയാലും അത് എന്തിന്റെ കൂടെ ആയാലും പാർലേച്ചി അതുപോലെ ടൈഗർ ബിസ്കറ്റ്
ആഹ് അതെ ടൈഗറ് ടൈഗറിന്റെ പടം പാർലേജിൽ ഒരു പെങ്കൊച്ചിന്റെ പടം ഞാൻ ഇന്നാള് ഒരു ഫോ ഇത് കണ്ടായിരുന്നു ആ പാർലേജിലേ പടത്തിലെ പെങ്കൊച്ച് വലുതായി വലുതായ ഒരു ഫോട്ടോ എന്നും പറഞ്ഞൊണ്ട്
ഒരു അമ്മൂമ്മയായ ഫോട്ടോ അല്ലേ അമ്മൂമ്മ
ഉണ്ടാ രുന്നു റ്റിയേ ഏ കുറച്ച് റ്റ് നാളുകൾക്ക് മുമ്പ്
ഞാനും കണ്ടായിരുന്നു
ആ പെൺ കൊച്ചിനെ ഒന്നും നമ്മള് മറക്കത്തില്ല കാരണം ബാർലേജിയുടെ എല്ലാ പാക്കറ്റിലും ആ പെൺ കൊച്ചിൻ്റെ മുഖം തന്നെയാണ്
അതാ പാർലേച്ചിയൊക്കെ മറ്റേ ചായ കുടിക്കുമ്പം അതാണ് ടാസ്ക് പാർലേച്ചി ചായൽ മുക്കി കഴിക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയും ചായേല് വീണുപോം പണ്ട് അതൊക്കെയാരുന്നു നമ്മുടെ ടാസ്ക്
അതെ പാർലേജി ടൈഗർ പിന്നെയും പണ്ടത്തെ ഈ ആരോ റൂട്ട്
ആ ആരോറൂട്ടൊക്കെ പണ്ട് എത്ര ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പം അമ്മ എപ്പഴും മറ്റേ ഫുഡ് കഴിക്കാതിരിക്കുമ്പോ പാലിലൊഴിച്ച് മിക്സ് ആക്കി തരുമോന്ന് പറഞ്ഞോണ്ടിര്ന്നതാ ആരോറൂട്ട് കൊറെ കഴിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്
ഞാനും ആരോറൂട്ട് കുറെ കഴിച്ചിട്ടുണ്ട്. ചായെ ഞാൻ പാർലേജിയക്കാട്ടിയും കൂടുതല് ആരോറൂട്ടാ കഴിച്ചിട്ടുള്ളത്.
അതെ ആരോറോട്ട് മറ്റേ ഗോതമ്പ് ഗോതമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാ. അത് പിന്നെയും കുറച്ച് ഹെൽത്തി ആണ്. പിന്നെ ഈ ഷുഗർ പേഷ്യന്റിനും ഒക്കെ കൊണ്ടുവരുന്ന ഒരു തരം ഇതുണ്ടല്ലോ ഗൾഫീന്നൊക്കെ കൊണ്ടുവരുന്ന ബിസ്ക്ക റ്റ് അതൊക്കെ എങ്ങനാൾക്കാര് കഴിക്കുന്ന ത് മധുരോ ഇല്ലാ ഒന്നു ഇല്ലാത്ത ബിസ്കറ്റ്.
അത് എന്തുവാ ഈ ഷുഗർ കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബിസ്കറ്റാണത്. അത് കുറച്ചൂടി ഹെൽത്തിയാണ്. കാരണച്ച് ഷുഗർ കണ്ടന്റ് നമ്മുടെ ഇതിനകത്ത് കുറയുന്നത് തന്നെ നല്ലത്. അപ്പൊ ഷുഗർ ഇല്ലാത്തവരാണ് കൂടുതലും അങ്ങൻത്തെ ബിസ് ക്കറ്റ് കഴിക്കുന്നത്.
പിന്നെ കൊറെ പിന്നെ കൊറെ ക്രീം ബിസ്ക, പിന്നെ കൊറെ ക്രീം ബിസ്കറ്റ് ഉണ്ടല്ലോ ഓറഞ്ച് മറ്റേ പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉള്ളത്. അതൊന്നും എനിക്ക് വലിയ ഇഷ്ടവല്ല. കാരണം അതൊക്കെ ചായയിൽ മുക്കി കഴിക്കാനൊന്നും രസവില്ലാത്ത ബിസ്കറ്റുകളാഓണ്ട്
ആ എനിക്കും ഇഷ്ടല്ല. ആ മറ്റേ ജിം ജാമോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ ബിസ്ക്കറ്റ് ഉണ്ട്. എന്നു വച്ചാ ഈ പഴങ്ങളുടെ ഫ്ലേവർ വെച്ചിട്ടുള്ള
അആ തെനിക്ക് വലിയ താല്പര്യവില്ല.
അത് ചായേടെ കൂടെ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല, പക്ഷെ അല്ലാതെയൊക്കെ എനിക്കിഷ്ടാണ്. ഇങ്ങനത്തെ ബിസ്ക്കറ്റ്കളൊക്കെ.
പിന്നെ ചിപ്സ് പറയാണെങ്കി ഇപ്പ കുറേ വെറൈറ്റി ചിപ്സുകള് ഉണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ പണ്ട് മുതൽ കഴിക്കുന്ന ആ മറ്റേ ആ ചക്കവറ്റല് അതുപോല വായ മറ്റേ ചിപ്സ് ഏത്ത ചിപ്സ് അതൊക്കെയാണ് പക്ഷെ ഇപ്പം ഇപ്പൊ കൊറെ ലെയ്സ് പോലെ ന്ന ലെയ്സ് പോലെ തന്നെ കൊറെ പ പല ഫ്ലേവറിന്റെ ലെയ്സ് പോലെ തന്നെ കൊറെ ബ്രാൻഡുകള് ചിപ്സ് ഇറക്കുന്നുണ്ട്.
ആ അതെ ഈ പൊട്ടറ്റോ ചിപ്സ് ന്നെ ഇപ്പൊ പല രീതിയിലുള്ളതു ഉണ്ട്. അതേപോലെ എനിക്ക് തക്കാളി മുറുക് ഇഷ്ടവാണ്
ആ തൽ തക്കാളി മുറുക്ക് നല്ലതാണ് കൊള്ളി കൊള്ളി ഉണ്ടല്ലോ.
ആ മറ്റേ ആ അതെ കൊള്ളി എനിക്ക്ഷ കൊള്ളി ഇഷ്ടവാ
പിന്നെ നമ്മള് ഈ എടയ്ക്ക് ഇത് വാങ്ങിയായിരുന്നു മക്കാന
മക്കാന എന്തുവാ?
മക്കാന, ഏ മക്കാന മറ്റേ ലോട്ടസിന്റെ അരി അതെങ്ങനെ അത് നമ്മളിപ്പോ എൽ മിക്ക ദിവസങ്ങളില് രാത്രിയില് ഏ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കി തേനൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട്. ചിലപ്പോ നെയ്യിലും ചൂടാക്കാറുണ്ട്. മക്കാന മറ്റേ വെള്ള ഫ്രീ ഏയ്
ആഹ് എൻക്ക് മൻസ്സിലായ് മൻസ്സ് ലൊ മക്കാനേടെ കാര്യം മനസ്സിലി മറ്റേ ഉണ്ട പോല ഇരിക്കുന്ന അല്ലേ?
ആ അത് കഴിച്ചിട്ടുണ്ടോ?
അ ഇല്ല ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കൂന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അത് കഴിച്ചിട്ടില്ല ഇല്ല ഞാൻ കഴി ച്ചിട്ട്ല്ലാ
ആഹ് ഞാൻ കഴ്ച്ചിട്ടുണ്ട് ഇവിടെ കൊറേ ദിവസം കൊണ്ട് ഇപ്പ അത് തന്നെ ആര്ന്നല്ലോ രാ രാത്രിയില് വൈകിട്ടൊക്കെ ഞാൻ എടെക്കെടെക്ക് ചൂടാക്കി കഴിക്കാറുണ്ട്
ആണോ ഞാൻ കഴ്ച്ചിട്ടില്ല
പക്ഷെ അത് നല്ല ഹെൽത്തി ആണ് പിന്നെ എന്തൊക്ക്യോ ആരോഗ്യ ഗുണങ്ങളതിനുണ്ട് അത് കഴിക്കുവാണെങ്കി
ഓ ഓ ഞാനത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കഴിക്കോന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ട്രൈയ്യെയ്ത് നോക്കീട്ടില്ല അത് എന്തയാലും ഒര് വട്ടം ട്രൈയ്യെയ്താേക്കാം അത് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാേ?
ഓ സൂപ്പർമാർക്കറ്റിലാേക്കെ കിട്ടും
ആ ഓക്കെ അതേപോലെ ഈ സൺഫ്ലവർ ന്റെ അരിയും കഴിക്കാറുണ്ട്
ആഹ് അത് ഞാനും കഴ്ച്ചിട്ടുണ്ട് സൂര്യകാന്തീടെ
ആഹ് അച്ഛൻ ആഹ് ആഹ് ഗൾഫീന്ന് വന്നപ്പോ കൊറേ എന്തുവാ സൺഫ്ലവർന്റെ
അത് അത് അങ്ങനെ കഴിക്ക്ന്നേനേക്കാൾല് നല്ലത് ഉപ്പും മഞ്ഞ പൊടിയും കൂടെ ഇട്ടിട്ട് ചൂടാക്കി കഴിക്ക്ന്നതാണ് ഏറ്റവും നല്ലത്
ആഹ് അങ്ങനെ ആഹ് തന്നെ അത് അങ്ങനെ കഴിക്കാനും നല്ല ല്ലതാണ് അല്ലാതെ കഴിക്കാനും നല്ലതാണ് ഞാനത് ആദ്യായ്ട്ടായ്ര്ന്നു കഴി റ്റത് എനിക്ക് ആദ്യം കഴിച്ചപ്പോ എന്തോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് അത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ ഈ ഉപ്പ് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചുടി ടേസ്റ്റ് കിട്ടും
അതെ
അങ്ങനെ ഇപ്പൊ പല സാധനങ്ങളുണ്ട് കഴിക്കാനായിട്ട് ഓരോന്ന് ഓരോന്നോ ഓരോ ദിവസം പുതിയ പുതിയ എന്തോ ബിസ്കറ്റ് ആ പുതിയ പുതിയ സാധനങ്ങളാ വരുന്നത്
ഇപ്പൊ പിന്നെ പല ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇപ്പം പലത് ഇപ്പം ക് കിവി അതുപോലെ ആപ്പിള് ഓറഞ്ച് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണക്കിയിട്ട് ഇപ്പൊ പാക്കറ്റില് കിട്ടുവല്ലോ പല ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം
അതന്നെ മുന്നേക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്നത് പാടാണ് പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഡ്രൈ ഫ്രൂട്ടട്സ് നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ടസ് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്
അത
പിന്നെ ബോൺ വിറ്റ ബോൺ വിറ്റയക്കെ ഓർമ്മയുണ്ടോ
ഓ ബോൺവിറ്റ ബോൺവിറ്റെക്കെ പണ്ട് എപ്പോഴും ബോൺവിറ്റയും ഇപ്പോഴും ഉണ്ടല്ലോ ഹോർലിക്സ്
ബോൺ വിറ്റ് ഇപ്പൊ അങ്ങനെ ഇല്ല ഹോർളിക്സ് ഉണ്ട് ബൂസ്റ്റും ഉണ്ട് പണ്ട് മറ്റേ ബോൺ വി റ്റ കോംബ്ലാൻ ഉണ്ടായിരുന്നു
ആഹ് കോംപ്ലാൻ മറ്റേ പൊക്കം വയ്
ആഹ് കോംബ്ലാൻ ബോയിന്നും പറഞ്ഞിട്ട് അതന്നെ മുന്നേ കോം പ്ലാനും ബോൺ വിറ്റിയകൊണ്ടാരുന്ന് അത് ഇപ്പ ഇല്ല ഇപ്പ അതി അപ്പൊ ഇ ഇപ്പ അതിനെപ്പറ്റി കേൾക്കുന്ന കൂടിയില്ല അല്ലാതെ ഇപ്പോ ഹോലിക്സ് പല വിധ ത്തിലണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഷുഗർ കഴിക്കാത്തവർക്ക് കുട്ടികൾക്ക്
ഹോർലെക്സ് ഇഷ്ടമല്ല ഹോർലെക്സില് മറ്റേ ചോക്ലേറ്റ് പണ്ടത്തേക്കെ ഹോർലെക്സ് ചോക്ലേറ്റ്ല്ലല്ലോ നമ്മള് സാധാരണ ചോക്ലേറ്റ് അല്ലേ കുഞ്ഞിലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ എനിക്ക് ഹോർലെക്സിനെക്കാളും ബൂസ്റ്റും ബോൺവി വിറ്റെക്കായിരുന്നു ഇഷ്ടം
എനിക്കും തന്നെ ഞാൻ ഞാൻ ഇപ്പോഴും ഇടക്കൊക്കെ ബൂസ്റ്റ് ചായയിലൂടിട്ട് കഴിക്കാറുണ്ട്
ഉം ഉം പിന്നെ ബൂസ്റ്റ്‌ നമ്മള് ഷേക്കട മ്പോഴും ഇപ്പ അങ്ങനെല്ലാ ഇപ്പ എന്തിന് വേണമെങ്കിലും ബൂസ്റ്റ് ഉപയോഗിക്കാലോ ഷേക്ക് ഷേക്ക് അടിക്കുമ്പോഴോ ബ്രെഡിന്റെ കൂടെയോ
അതെ അത് തന്നെ ബൂസ്റ്റ്ണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഹോർലിക്സ് അങ്ങനെ ഇതിന് മാത്രമല്ലേ ഉപയോഗിക്കത്തുള്ളൂ ഓക്കെ ശരി എന്നാ